ആണ്ട്ടി എവിടാ ഒര് അറിവും ഇല്ലല്ലോ
ഞാൻ ഇവിടൊക്കെ ഉണ്ട് ഏച്ചി എവിടാ
ആഹ് ഞാന് ഇപ്പഴും വീട്ടില് ഒണ്ടെടി ആഹാരൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നെയാ ഞാൻ വിചാരിച്ച് എന്നാ നിന്നെ ഒന്ന് വിളിക്കാന്ന്
ആഹ് ഇന്ന് എന്തുവേര്ന്നു സ്പെഷ്യല് കഴിക്കാൻ
ഇന്നിപ്പോ ഒരൂ നിശ്ചയം ഉണ്ടായിരുന്നെടീ അതിനു പോയിട്ട് വന്നെയാ അവിട്ന്ന് കഴിച്ചിട്ട് വന്നെയാ
ആഹ് നിശ്ചയോ ആര്ടെയാര്ന്ന്
ആഹ് എന്റെ ഒരു ബന്ധുവിന്റെ തന്നെയാ അവിടുന്ന് ആഹ് നല്ല ആഹാരൊം ക്കെ ആയിരുന്ന് എല്ലാം കഴിച്ചിട്ടൊക്ക പോര്ന്ന് നല്ല പരിപാടി ആര്ന്ന്
ആഹ് ചേച്ചിക്ക് ഇഷ്ടൊള്ള ഫുഡ് ഒണ്ടായിര്ന്നൊ അവിടെ
ആഹ് ഇന്ന് പാ നാടൻ സദ്യ ആരുന്നെടീ പ്രഥമനൊക്ക കൂട്ടി ഒള്ള സദ്യാര്ന്ന് പിന്നെ അതില് ഏറ്റവും ഇഷ് റ്റം പ്രഥമനാ അത് കൊറച്ചേറെ കഴിച്ചു
പ്രഥമൻ ഉണ്ടാക്കുന്ന എന്നാന്ന് എനിക്ക് അറിയത്തില്ലേച്ചി ഒന്ന് പറഞ്ഞ് തരാവോ
പ്രഥമൻ ഞാൻ വെക്കുന്നത് പിന്നെ പാജകക്കാരൊക്കെ വെക്കുന്ന രീതി ഒന്നും അറിയ ത്തില്ലടി അത് പിന്നെ ഇച്ചിരീം കൂടെ ടേസ്റ്റി അല്ലേ നമ്മള് വീട്ടി വെക്കുന്നത് അട അട വാങ്ങിച്ച് വെള്ളത്തിലിട്ട് അല്ല അട വേവിക്കും ആദ്യം അട വേവിച്ച് ആഹ് തണുക്കാൻ വെള്ളത്തിലിടും ഓൽ മോൾ മുട്ടിപ്പിടിക്കാതെ മുട്ടിപ്പിടിക്കാതെ അത് ഒരു വേവിച്ച് വെള്ളത്തിലിട്ട് അതിന് ശേഷം ശർക്കര പാനി കാച്ചും ശർക്കര പാനി കാച്ച് തി അതിലേക്ക് ഈ അട എടുത്തിടും എന്നിട്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞ് ശർ ആഹ് അടയേട അളവിന് അനുസരിച്ച് ശർ ശർക്കരേം ഇട്ട് ശർക്കര പാനിയിലോട്ട് ഇത് ഇട്ടേന് ശേഷം ആഹ് പ കൊറേച്ചേ തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കും തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കും തേങ്ങാപ്പാലില് കെടന്നത് വേവും എന്നിട്ട് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഇതൊക്കെ ഉണ്ടേ എന്നിട്ട്
നമ്മളിത് എങ്ങനെയാ എടുക്കുന്നേ ഈ ഒന്നാം പാല് രണ്ടാം പാല് എങ്ങനേച്ചി എടുക്കുന്നേ
അതന്ന് വെച്ചാ പിരിഞ്ഞട്ടടി തേങ്ങ തിരുമ്പീട്ട് അത് ഇപ്പം മിക്സിക്കാത്തിട്ട് ഒന്ന് അടിച്ചിട്ട് വെള്ളം ചേർക്കാതെ ആദ്യത്തെ പാലിഞ്ഞ് പിഴിഞ്ഞി എടുക്കണം ഒരു തുണിക്കാത്തോട്ടോ അങ്ങാണം വെച്ച് കറക്കി പിഴിഞ്ഞിങ്ങ് എടുക്കണം ആ പാല് ഒന്നാം പാലായിട്ട് അങ്ങ് മാറ്റി വെക്കണം അത് നല്ല കുറുകിയ പാലാണ് പിന്നെ രണ്ടാം രണ്ടാമത് അടിക്കുമ്പം കൊറച്ച് വെള്ളം ചേർത്ത് അത് ഒന്നൂട ഒന്ന് അടിച്ച് എടുത്ത് അതും പിഴിഞ്ഞ് ആഹ് വീണ്ടും വെള്ളോഴിച്ച് ഒന്ന് പിഴിഞ്ഞു മാറ്റി വെക്കണം എന്നി ട്ട അടുത്ത തവണേ ഒന്നുകൂടെ എടുക്കും പിന്നെ അതിനാത്ത് കൊറച്ചു കൊറച്ചൂടെ കാണത്തേള്ളൂ പിന്നെ ഇത്തിരീം കൂടെ വെള്ളം ഒഴിച്ച് അടിച്ച് നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത പാല് വേണം ആദ്യം ഈ ശർക്കരപ്പാനിക്കകത്തോട്ട് ഒഴിച്ച് എളക്കാന് അതൊന്ന് കുറുകി വരുമ്പഴാണ് പിന്നെം രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണം അതും കുറുകി വന്ന് കഴിയുമ്പം പിന്നെ ഏലക്കാ പൊടിയും ഉം തേങ്ങാകൊത്തും അണ്ടിപ്പരിപ്പും ഇത് ഇത്രേം ഇതെല്ലാം ഒന്ന് വറുത്ത് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് ഒന്നാം പാല് ഒഴിച്ച് അതൊന്ന് കുറുകുമ്പഴ്ത്തേന് നമുക്ക് ഈ തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതെല്ലാം ഏഹ്. ഇട്ട് ആ ഇഞ്ഞ് വാങ്ങണം. പിന്ന നല്ല നമ്മള് പിന്നെ ചൗവ്വരീം വേവിച്ച്ടണേ. ചവ്വരി വേവിച്ച്ട്ണ കാര്യം മറന്നുപോയി പറയാൻ. ഇതിന്റെ കൂടത്തന്നെ ആഹ് ചൗവരി വേവിച്ച്ട്ട് - അത് അതിനത്തിടണം. അങ്ങനെ ഇത് കുറുകി ഏ.. നെയ്യൂടെ ഇത്തിരി നെയ്യൂടെ തൂവി- ങ്ങെട്ക്കാം. ഞാൻ വെക്ക്‌ന്ന രീതി ഇങ്ങനേ ആണെ. എല്ലാം ഒണ്ടായിരുന്നെടീ മാങ്ങാച്ചാറൊണ്ടാര്ന്ന് ങ്.. നാരങ്ങാ അച്ചാറൊണ്ടാര്ന്ന് ഇഞ്ചി അച്ചാറ് ഒണ്ടാര്ന്ന് ഇതെല്ലാം ഒണ്ടാര്ന്ന്.
ആഹ് എന്ത് ചേച്ചി എന്താര്ന്നു ഇട്ടോണ്ട് പോയ ഡ്രസ്സെന്തുവാര്ന്നു?
ഡ്രസ്സ് ഞാാനൊരു സാരിയാടി ഉട്ത്തെ പുതിയൊരു സാരി വാങ്ങിച്ചു. അത് പുതിയ മോഡല് ഒള്ളൊര് സാരിയാ സാരി ഉടുത്തോണ്ട് പോയെ. പിന്നെ പെണ്ണിന്റെ ഡ്രസ്സ് ആ ലാച്ചാ മോഡലൊന്നൂടി.
ആഹ് അപ്പ ഇക്കെന്താ ഇട്ടേ?
ആഹ് ഏത് ആഹ് അത് അവരൊക്കെ ചുരിദാറും ടോപ്പും ഒക്കെ ആയിര്ന്നു.
ആഹ് ചേച്ചീടെ സാരിക്ക് എത്രായി?
സാരി വലിയ വെലയൊന്നും ഇല്ലടി ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് റേഞ്ചിലൊള്ളൊര് സാരിയായിരുന്നു.
ഏഹ് എനിക്കങ്ങോട്ട് തരണേ നാളെ.
നാളെ നിനക്ക് വല്ല പരിപാടീണ്ടോ? ആണോ ആഹ് ബ്ലൗസ് പാഗമാവോന്ന് അറിയത്തില്ലെടീ ഇട്ട് നോക്കെ.
ചേ ആഹ് അങ്ങോട്ട് കൊണ്ടുവന്നാ മതി.
കൊണ്ടുവരാ ഞാൻ കൊണ്ടുവരാ നിനക്കെവ്ടാ നാളെ ഇപ്പൊ പ്പൊ പര്വാടി എവിടാ നാളെ?
എനിക്ക് കായംകുളം
ആഹ് ആഹ്. കായംകുളത്ത് നാളെ ആഹ് ച്ചയാണോ അതോ കല്യാണോ ആഹ് ആഹ് ആഹ്
പഠിച്ചൊര് കൊച്ചിന്റെ.
ആഹ് നീയന്നേരം പറഞ്ഞാ മതിയേ അല്ലെ നീ ഞാനങ്ങോട്ട് വന്നില്ലേ നീ ഇങ്ങോട്ട് വരികയോ
ആ പിന്നെ എന്റെ ഒര് ചുരിദാറ് തയ്ച്ചത് അയിലുണ്ടായിര്ന്നില്ലേ അതുകൂടി ഇങ്ങ് കൊണ്ടുവരണേ.
ആഹ് ആഹ് കൊണ്ടുവരാം കൊണ്ടുവരാം. നാളെ നാളെ അത് ഇടുന്നുണ്ടോ ഞാൻ കഴ്കിയിട്ടില്ല. കൊഴപ്പോണ്ടോ? ഉം കഴ്കാൻ പറ്റിയില്ലെടി മഴയായി പോയി.
ആഹ് കഴ്കൊന്നും വേണ്ട ഏച്ചി ഇങ്ങ് കൊണ്ടുവന്നാ മതി.
ആഹ് ഞാൻന്നാ കൊണ്ടുവരാം.
ആഹ്.
എല്ലാവരും കൊണ്ടാക്കി എല്ലാവരേം ആഹ് പോയിട്ട് വന്നാഹാരൊക്കെ കഴിച്ച് എല്ലാരും. പ്രഥമനൊക്കെ കഴിച്ചേല്ലെ ആഹ് ഫാമിലിയായിട്ട് പോണ്ടെ പരിപാടിയാരുന്നു അതുകൊണ്ട് അങ്ങനെ പോയിട്ട് എല്ലാവരും ഒന്നിച്ച് വന്ന്ട്ട് എല്ലാരും ക്ഷീണിച്ചൊക്കെ ഇരിക്ക്‌ന്ന് പ്രഥമൻ കഴിച്ചേന്റെ ക്ഷീണം. ഇല്ലെടീ രാവിലെയങ്ങ് പോയതാ. പ്പയനീപ്പെന്തെലും വൈകീട്ടത്തേക്കൊണ്ടാക്കണം. കാരണം ഉച്ച് ഇനിയൊന്നും വേണ്ടാലോ. വൈകീട്ടൽത്തേക്ക്‌ പിന്നെ ഇനിയിപ്പം ചായീടണോടി.
ആഹ് അപ്പൊ കഴിക്കാനെന്തുവാ
കഴിക്കാൻ ഇനിയിപ്പം എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും എടുക്കണ എലയടയോ
ഓഹ് എന്തേലും മേടിരി ഇനി എന്തേലും ഓർഡർ ചെയ്യേച്ചി അങ്ങ്
ഓഹ് അതൊത്തിരി പൈസയാവും നമ്മുക്ക് വീട്ടിൽ തന്നെ എടുക്കാന്ന് വിചാരിച്ചു കഴിവതും പുറത്തുന്നൊന്നും വാങ്ങിക്കാതിരിക്കുന്നതാ നല്ലത് അവര്ടെല പഴയരെ എണ്ണയൊക്കെ എടുക്കുവല്ലയോ ഏതാടി ഇല്ലാ ഇപ്പോ ഞാൻ കേറ്യില്ല ഓഹ് ഇതുവരെയും പോകാൻ പറ്റീലെടീ ആഹ് ന്നാലും എന്നാലും നോക്കിയില്ല ഇതുവരെയും കേറിയില്ല കേറണം ഇനിയിപ്പോ ശമ്പളം ആണോ ആഹ് ആ എന്നാ നീ കേറിയോ
ആഹ് ഞാൻ കേറി
ആഹ് എന്ന ഇനിയിപ്പ ശമ്പളം കിട്ടിട്ട് ഒന്ന് നോക്കണം
ഇനി എൻ ഡ്യൂട്ടിക്ക്ന്ന് പോണം
ഇനിയിപ്പോ നാളെ പോണോടി. ഇന്ന് ഈ അവധിയ എടുത്തയാ ഏഹ് ഇങ്ങനെ ചയം ഉള്ളതു കൊണ്ടേ
ഉം ഉം അവിടെ ആരൊക്കെയുണ്ട് ഇപ്പം
എല്ലാവരും ഉണ്ട് ഇന്നത്തെ ഡ്യൂട്ടിക്കാരൊക്കെ ഉണ്ട്
ആഹ് സുഖംആന്നോ എല്ലാർക്കും
ആഹ് കുഴപ്പമില്ലടി സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവരും പിന്നെ നീയ് പോക്ന്നിടുത്ത് എല്ലാവർക്കും സുഖമാണോ അതെ നല്ല ജോലിയൊക്കെയ ആണോ കൊഴപ്പ ഇല്ലയോ
ആഹ് കൊഴപ്പല്യേച്ചീ
ഉം മഴയണ്ടോടി
ആഹ് മഴയേ ഉള്ളൂ. ഇന്നലെ കഴികിയ തുണി ഒന്നും ഉണങ്ങിയില്ല
ആഹ് ശരിയാ കാറ്റും ഉണ്ട് മഴയും മം ഇന്നും അവിടെ പോയപ്പോഴും അതുപോലെ ആരുന്നു ഉടുത്തോണ്ട് പോയ സാരിയൊക്കെ ഇപ്പം വിരിച്ചിട്ടേക്കുവാ മഴയായിരുന്നു ആഹ് ആഹ് ആണ് ആണ് കാലാവസ്ഥ പെട്ടെന്ന് മാറിയേക്കുവാ
ഉം പിന്നെ വെയ്ൽഎന്ന് വരുമന്ന് ചേച്ചീ ജൂണ് ഫുള്ള് മഴയായിരിക്കും
ആ ന്ന് ജൂണും ഫുള്ളും മഴിയയിരിക്കുംടി ഇപ്പം കടുത്ത ചൂടല്ലായിരുന്നോ അപ്പൊ മഴ പെയ്ത് തുടങ്ങിയതെല്ലേ ഉള്ളൂ ഇനിയിപ്പം ജൂൺ ജൂലൈ മാസം ഒക്കെ വരെ മഴ ആയിരിക്കും ഇനി ഇപ്പൊ ഓഗസ്റ്റ് ആവണമായിരിക്കും കാലാവസ്ഥയൊന്ന് മാറാന്. നം നമുക്ക്ഈ മഴ ബുദ്ധിമുട്ടാണെങ്കിലും കൃഷിക്കാർക്കൊക്കെയ് മഴ പെയ്യുണ്ടായോ. പിന്നെ ഡാമിലൊക്കെ വെള്ളം വന്നാലേ കിണറ്റുകളിലും എല്ലാം വെള്ളമൊ ആവത്തുള്ളല്ലോ ആ കിണർല് ഇറ ചിലയിടുത്തൊക്കെ പെ റ്റിയാരുന്ന് നമുക്ക് പിന്നെ വലിയ കുഴപ്പ ഇല്ലായിരുന്നു. ഈ ലൈനില് വെള്ളം വരുന്നത് കൊണ്ടേ അതുകൊണ്ട് വല്യ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാലും ചില കെണ
ചേച്ചിയ്ടെ
വീട് പണിയൊക്കെ നടക്കുവാടി ഒന്നും അത് അങ്ങനെ തന്നെ അന്ന് കണ്ട പോലൊക്കെ പിന്നൊന്നും പുതുതായിട്ട് തുടങ്ങിയില്ല ആഹ് പിന്നെ എന്തായാലും കയറി താമസത്തിന് നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ പിന്നെ ആരോടാടി പറയുന്നേ
ആഹ് ഞാൻറിഞ്ഞഞ് ചേച്ചിട്ട് വീട് പണിയെല്ലാം കഴിഞ്ഞെന്നാ ഞാൻ അറിഞ്ഞേ
ആഹ് ആഹ് ഇല്ലടി കുറച്ച് പണിയും കൂടെക്കെ ഉണ്ട് ലോൺ കിട്ടാനുള്ളതിന് താമസമണ്ട് അന്നേരം ആഹ് ആഹ് അന്നേരം അതുകൊണ്ടേ
ഉം
പിന്നെ ഇതിങ്ങനും ഇനി ആ ലോണൂടെ കിട്ടണം നമുക്ക്
ആഹ് പിന്നെ വൈകിട്ടത്തേക്ക എന്തോ ഉണ്ടാക്കാനാ
വൈകിട്ടിന ഇപ്പം എടയോ വല്ല ഉണ്ട ഉണ്ടാക്കൻ അടി നോക്കുന്നേ ആഹ് ആഹ് ഇതൊക്കെ തന്നെടി ഇനിയിപ്പ കല്യാണം അങ്ങനെ നീ ഞാൻ വിളിച്ചേക്കുന്ന കണ്ടേ നിന്നെ വിളിച്ചേക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചു എന്തോപ്പ അത്യാവശ്യമായിട്ട് വിളിച്ചേ
ആഹ് മൂത്തവന്റെ പഠിത്തം എന്തെവായി
ആഹ് ഇനിയിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിന് ചേർന്നടി അന്നേനെ അതിന്റെ ക്ലാ ഇപ്പം വെക്കേഷനാ ഇപ്പൊ എല്ലാരും വീട്ടിലുണ്ട് ഇളയോള ഇനിയിപ്പ എട്ടാം ക്ലാസ്സിലോട്ട് ആണോ എന്നാ ശരിയടി ഞാൻ വിളിക്കാം
ആഹ്